ഹലോ...
കിട്ടി.. കിട്ടി.. കിട്ടി
ആ-ഹ... എന്താ പരിപാടി?
ഏ.. ഞാനിവിടെരിക്കയാ. ഞാ മക്കളെ പഠിപ്പിക്കാഇരുന്നേനു അനക്കേന്താ പരിപാടി...
സേ... നിക്ക് സ്റ്റിച്ചിയ്യാണ്ടേ അപ്പൊ ങ്ങനെ വന്നിര്ന്നതാ
ഏ.... മോനെ പഠിപ്പിച്ചോ?
ആഹ്.. ഓന് കൊറച്ചൊക്കെ ഏ... എഴുതാനൊക്കെണ്ടായിന അ ഒക്കെ ചെയ്ത്
കേകൊവ്‌ ഏതാനൊക്കെല്ലേ?
അങ്ങനെയൊന്നുല്യാ ചെർതല്ലേ അപ്പൊ കൊറച്ചൊക്കെ മ്മളങ്ങനെ പറേണം കൊറച്ച് റിസ്ക്ണ്ട്
വർക്ണ്ടാവോ ചെയ്യാാന്
ആര്ക്ക് ഓനോ മോനോ?
ഏ...
ഇല്യാല്ല മ് അത്രക്കൊമം കൊടുക്കുലഓല് ചെറീയ കുട്ടിളല്ലേ
ആ..
പ തൊടങ്ങല്ലേ ഏയ്‌തിയൊക്കെ പഠിച്ചു വരന്നേള്ളു പ്പൊ ഓവറായിട്ടൊന്നും ഇണ്ടാവൂല
എ ബിസി ഡി മേലൊക്കെ തൊടങ്ങോ യിക്കാ
ഇല്ലല്ല അവിടക്കൊന്നും എത്തിയില്ല ഇപ്പൊ ലൈനുകളാണ് പഠിപ്പിക്കുന്നത് സ്റ്റാൻഡിങ് ലൈനും സ്ലീ പിംലൈനൊക്കെ
ഭശ്ണം കഴിച്ചോ
ഭക്ഷണം കഴിക്കാനൊന്നും ആയില്ല ചായ കുടി കയിഞ്ഞല്ലേ നി ഭശ്ണം കയിക്കാ ഉപ്പച്ചിയൊക്കെ പള്ളയി പോയിണ എന്ത്?
എട്ടരായിലെ...
അയിന് ഉപ്പച്ചൊക്കെ പള്ളിൽ പോയതാ അവരൊക്കെ വെര്ണ്
അടി ഇപ്പളാ ചായുടിച്ച എട്ടര്ക്ക്
ഇലല്ല ചായ കൊറചേരായി കുടിച്ചിട്ട് അപ്പോ.. ഓലക്കെ വർ ഇന്ന്നി..
ഞാ അഞ്ച്മണിക്ക് ചായുടിച്ചു
ൻ... അങ്ങനെ കറക്റ്റ് ടൈമിംങൊന്നുല്യ, ഞങ്ങക്കെപ്ലണോ സൗകര്യപ്പെട്ണ്ത് അപ്പം കുടി അത്രേള്ളു ഇല്ല ടൈമ് വെച്ച് കുടിക്ണ.. ആര് ഇതൊന്നുല്യ ങ്ങളങ്ങനെയാ?
മ്.. ഞങ്ങള് മക്കള് സ്കൂള്ട്ട് വന്നാല് ചായുടിക്കണം.
ആഹ.. ആഹ.. അങ്ങനെ അങ്ങൻത്തെ
ന്നെ ഞങ്ങൾ നാല് മണിക്ക് ഇവ്ടെ ഒര് ഒരാളുണ്ട് നാല് മണിക്ക് കൃ
ഓ.. ആരാണത്?
ന്റെ ഒരു ഹസ്ബൻറ്ണ്ട് ഇൻകൊരസ്ബൻറ്ണ്ട്... മൂപരന്നെ
സുഗാണല്ലോ അതൊണ്ട് ഇങ്ങക്കും കുടിക്കാലോ
ഉം അയിന് ഞ ഞാൻ ഇവിടെ കെടക്കുവാണെങ്കിൽ എൻക്ക് ചായാ ചായാന്ന് പറഞ്ഞ് പറയും അ എടുത്ത് കൊടുക്കണ വരേ ചായ പറി
അങ്ങനെ ഹസ്ബന്റ് എന്താ ചെയ്യണേ
പച്ച ഇപ്പൊ കൃഷിയായിട്ട് നടക്കുവാണ് ഫാബ്രിക്കേഷന്
ആ -ആ അപ്പൊപ്പ വർക്കൊന്നുംണ്ടാവേ ഇല്ല്യേ
വർക്കൊക്കെ ഉണ്ട് അതിന്റെ എടേ കൂടെ കൃഷി
ആ അങ്ങനെ അതിന്റെ ഇടേക്കൂടെ അവരുടെ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ചെയ്യല്ലേ
അല്ല ഇജ് അതിന്റെ ഇടേ കൂടെ സ്റ്റിച്ചിങ് ചെയ്യണ്ട്
ആഹ്
ഏ എന്താപ്പൊ ചെയ്തോണ്ടിക്കണ്
അതൊരു പൗച്ച് സെറ്റ് ചെയ്യാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ക്ലാസ്സിന് പോവ്ണ്ട്ന്ന് നോ അറിയൂല്ല ഏതായാലും ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പ അയിൻ്റെ ടാപ്പ് ചോക്ക് ഹു ക്കോക്കെ ബാഗിൽ ഇടുമ്പോ ഇങ്ങനെ പരന്ന് കെടക്കല്ലേ
ഉം
അപ്പൊ നമ്മുക്ക് കഴിയൂല പിന്നെ അത് കഴിഞ്ഞാ പിന്നെ നമ്മുക്ക് എവിടെ യാത്ര പോകുമ്പോ നമ്മള് മൈക്കപ്പിന്റെ പ്രൊഡക്ട്സ് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാൻ ഒരു പൗച്ചുണ്ടായാ നല്ലതല്ലേ
ഫ്രണ്ട്സുകളൊക്കായി സെറ്റായോ
ഓ അടിപൊളില്ലേ കൊറേ എന്നേക്കാ ട്ടില് ഏജുള്ള ആൾക്കാരാണ് പക്ഷെ ഞങ്ങളിപ്പോ ഒരു ഫ്രണ്ട്സായി
നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുട്ടോ നീ കണ്ടോണ്ടി
ആ അതെ അതെ ഇപ്പ ന്നെ എല്ലാവരും ആയിട്ട് നല്ല വയസുള്ള എന്റെ ഉമ്മാന്റെ പ്രായ ഒള്ള ഇത്താത്തോരൊക്കെ ഉണ്ട് പക്ഷെ ഒരായിട്ടും ഇന്നേക്കാ വലിയ മക്കളുള്ളവരൊക്കെ ഉണ്ട് ഓലായിട്ടൊക്കെ കമ്പനിയായി ഒരേ ബാച്ചില് ഇപ്പൊ പഠിക്ക പ്പൊ ഞങ്ങള്
ഉം
ഇസു ഇസു അടെ വെച്ചു പോ അടെ വെച്ചു പോ
ആ അങ്ങനെയൊക്കന്നെ ഇണ്ടാവല് നമ്മള് ഇങ്ങട്ട് ഒരിതിക്കാട്ട് എറങ്ങുമ്പം പിന്നെ
അങ്ങനെയൊക്കെ പോന്നു എവിടെ മ ക്കളൊക്കെ വായിക്കാൻ ഇരികാ
ഒര് ഒന്ന് എഴുത്ണ്ട്
ആ
രണ്ടാമത്തോന് ടി വി തുറന്ന് ഇരിക്ക്ണ്ട്
ആ
മോള് വായിക്ക്ണ്ട്
ഇന്നെന്തേനു ഉച്ചക്ക് കറി
ഉച്ചക്ക് പ്ര ഉ ച്ചക്ക് ഞാൻ രാവിലെ മക്കൾക്ക് സ്കൂൾക്ക് ചോറ് കൊണ്ടോണം
ആ
അപ്പന്ന് രാവിലെ തന്നെ ലേശം പത്തിരി ഇണ്ടാക്കി
പത്തിരിയോ ആ
രാവിലെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടേനി അപ്പം ആ പത്തിരിയും ചിക്കൻ കറിയും അന്നെ ഓല് സ്കൂളിലേക്ക് കൊണ്ടുപോയി
ആഹ്
അപ്പൊ പിന്നെ ഞാൻ ഏ ഞങ്ങള് ഞാനും ഹസ്ബന്റു എയിനി ഉണ്ടായിനി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഉച്ചക്ക് ആ പ ചിക്കൻ കറി എടുത്തിലെ ഞാൻ രാത്രികത്തേക്ക് എടുത്ത് വെച്ച് ഉച്ചക്ക് ഞാൻ രണ്ട് മ മത്തന്റെല എടുത്ത് താളിച്ചി
ഓ എങ്ങനെ മത്തന്റെല താളിക്കാ എനിക്കതിനെ കുറിച്ച് അറിഞ്ഞൂടാ എനിക്കിഷ്ട്ടുല്ല്യ
അത് മു മുരിങ്ങന്റെയിലൊക്കെ പോലെന്നെ ട്ട് അത്ങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട്
ആഹ
സാധാരണ മറ്റെ ത ഇതൊക്കെ ഉണ്ടാക്കൂലെ വെളുത്ത് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണയില്
നല്ല ടേസ്റ്റാ സംഭവം
നല്ല ടേസ്റ്റാ
ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയില്ല
ന്തല്ല താളിച്ചത് അത്
എനിക്ക് പൊതുവേ മത്തനോട് വല്യ താല്പര്യം ഇല്ലാത്ത ആളാണ്
ഉം പക്ഷേ എല്ലാ മത്തന്റെ ആതിരിയല്ല
എ
എല
ആഹ
എല വേറെ ടേസ്റ്റാ
ആഹ
ആഹ്
അപ്പൊ ഇങ്ങളിപ്പോ ഫ്രീ ആയിട്ട് ഇരിക്കാണ്
ഇഞ്ഞിൻഡ് കിച്ചണിൽണ്ട് പണി ഭക്ഷണം കഴിച്ചും ചെയ്ത് ഇഞ്ഞ് അടുക്കളൊക്കെ ക്ലീനാക്കാണ്ട്
ഓ
ഞാൻ ക്ലീനാക്കിയില്ല ഭക്ഷണം കഴിച്ച്ങ്ങട്ട് പോന്നാ ഇഞ്ഞൊക്കെ ക്ലീനിങ്ണ്ട്
ആ അയിനി കേടക്കാൻ നേരം ചെയ്താ പോരെ
ആ അത് വേ ആണ്ട് ചെയ്തച്ചാല് സുഖാ
ഫ്രീയായിട്ട് ഇരിക്കല്ലെ അപ്പൊ ഇഞ്ഞ്യാരും അവിടെ അടുക്കളയിലൊന്നും പോവൂലേ ഒന്നിനും
ഉം ഇഞ്ഞോല് പോയ കാലിന് അടികൊടുക്കും ഞാൻ ആ ഹാ എന്തത് ഇതിനായിട്ട്നിക്കത് ഞമ്മള് രാവിലാണ്ട് ഡ്യൂട്ടി തോടങ്ങിയ രാത്രി പത്ത് മണിവരെ ഞമ്മക്ക് ഡ്യൂട്ടി അല്ലേ
എന്നാലും
അല്ല ഓലെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് പോവൊന്നുല്ല എല്ലാരും വയറ് നെറച്ച് ചോറ്ന്ന്ണ്
ണ്ങ്ങട്ട് കേറിപ്പോന്നോ
എത്താ പറിനു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അൻക് അൻക് ഇഞ്ഞ് പ്പോ ഭക്ഷണോക്കെ കഴിക്കണെ കൊറച്ചോക്കെ കയ്യൂലേ പള്ളീന്നോക്കൊലൊക്കെ വന്നിട്ടോക്കരെ ആ
വന്നിട്ടമ്മള് ഫുഡ് കഴിക്കാൻ ഇരിക്കൊള്ളു നിങ്ങള് ഇത് ഇഷ്ടപ്പെട്ട് വന്നതന്നെ ഇതില് വർക്ക്യ്യാന്
ആ ഇഷ്ടപ്പെട്ട് വന്നതാ ഏതായാലും വേറെ ഭാര വേറല്ല ജോലിയൊന്നും നമ്മളോട് ചെയ്യാൻ കഴിയൂല ഒക്കെ പൊറമേ പോയി ചെയ്യും വേണ്ട ഇതേതായാലും വീട്ടിലിര്ന്നിട്ടല്ലേ വീട്ട്ന്നെന്നെ ചെയ്യാൻ കഴിയ്ണോരു പരിപാടിയല്ലേ
ആ ഒന്നും കൂടി ഇതാണ് സുഖല്ലേ
പൊറത്തറങ്ങിങ്ങോട്ടും പോവോന്നും വേണ്ടല്ലോ വീട്ടില് ഇരുന്ന് ചെയ്യാൻ കഴിയ്ണത് അത് നോക്കിട്ട് ഇതന്നെയാണ്
കഥ പറയോ
കഥെ
ഏ കഥ പറയാൻ ഇഷ്ട്ടള്ള ആളാണോ
കഥയോക്കെ പറയാന് ഇപ്പം കഥ ഇന്ക്ക് അറിയില്ലല്ലോ
ഉം അപ്പൊ പഠിക്കാൻ പോയപ്പോ കഥെന്നും പഠിച്ചില്ല്യ
കുട്ട്യാക്ക് കഥ പറഞ്ഞോട്ക്കും
അതന്താ
ഇന്റെ നാത്തൂന്റെ മക്കളൊക്കെ വരുമ്പോ ഓല്ക്ക് കഥപറഞ്ഞോട്ക്കല് അല്ലാതെ ഇന്ക്ക് കഥയൊന്നു
കഥയൊക്കെ പറഞ്ഞോട്ക്കണ്ടേ അതൊക്കെ എടക്കേട്ക്ക് പഠി ക്കണം ഇങ്ങള് ഫ്രീയായിട്ട് ഇരിക്ക്ന്ന ടൈമില്
മ്മ് ആ ന്യൂ ന്യൂസ് കാണും ഇന്ന് ഇപ്പൊ ന്യൂ
ഇന്നേന്താ കണ്ടേ
തിരുവമ്പാടി പുന്നക്കല് അവിടോക്കെ നല്ല മഴാണ്
ആ അത് ഞമ്മള് ഇവടിം നല്ല മഴേ
ആണ് ഇ ട്ട് പുന്ന അവിടെയൊക്കെ മഴ പെയ്തിട്ട് ഏതൊക്കൊ പാലും ഏ മഴണ്ട് ഇപ്പൊ കൊറച്ച് മാഴല്ല
ആ ആ
അപ്പൊ എന്തൊക്കോ ഉം പാലൊക്കോ എന്തോ ഒലിച്ചോയതൊക്കെ കാണിച്ച്
ഓ
നല്ല മഴയാണ് അവിടെ തിരുവമ്പ അരിപ്പാറ വെള്ളച്ചാട്ടല്ലേ അവിടെക്കേ നല്ല മഴയാ അതൊക്കെ ഞാൻ കണ പിന്നെ ഇതിപ്പാ തൊപ്പിന്റെ ഹനാന്ശാന്റിം പ്രശ്നണ്ടല്ലോ
ആരെത്
തൊപ്പിയും ഹനാനും
ഓ അതൊക്കെ കാണുവേ ഹനാൻസിന്റെ ഫാൻ ആണ് പക്ഷെ അങ്ങനെ ന്യൂസ്‌ ഒന്നും ഞാൻ അറിയിൽ ഇല്ല
ആ ഞാൻ ന്യൂ ഒ അങ്ങനത്തെക്കെ കാണും ന്യൂസൊക്കെ കാണും അതിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്നു തലാട്ടി വെക്കും ഓപ്പറേഷൻ തൂഫാന് അതിന്റെ ഇടക്കൂടെ അത് കാണും പിന്നെ സ്ത്രീ കൾക്ക് സൗജന്യ യാത്ര ഉണ്ടല്ലോ
ആ എന്നാ ഒരു യാത്ര പോയാലോ
എങ്ങോട്ട് പോവന്നോ അതേപോലെ സ്ത്രീകൾക്കുള്ള ഒരു പെൻഷൻ ഉണ്ട് സ്ത്രീ സുരക്ഷ ചർനെ അത് കിട്ടിയില്ല എനിക്ക് രണ്ടു മാസം കിട്ടിനി ഇപ്പൊ പുതിയ ഭരണം മാറിയരെ കിട്ടില്ല
കിട്ടുവായിരിക്കും നിങ്ങളൊന്ന് വെറ്റ് ചെയ്ത് നോക്കി അന്താ അതിനു മാത്രം ഇണ്ടോ
എന്നാ പിന്നെ അത് കിട്ടിയാല് ഞമ്മക്ക്
ഉം
അവനനോരു ഇങ്ങനെ കിട്ടുമ്പോ ഒരു സന്തോഷമാണല്ലോ
ആ അങ്ങേനെ
ഉം പത്ത് പത്ത് ഇങ്ങനെ കിട്ടുമ്പോര് ഉം കിട്ടുന്നു പ്രതീക്ഷിക്ക ആഹ സന്തോഷനി ഒരു ഞമ്മകടെ കയ്ൽ ഒരു പത്ത് പത്ത് റുപിക ഉണ്ടായി ഇനി
ആ ആ
ഉം ഞാ പിന്നെ ഇജ് മോനെ പഠിപ്പിച്ചിട്ടോ എന്ന ഓക്കെ എന്ന ശരി